ഹലോ
എല്ല കേക്കുന്നുണ്ടോ
ആഹ് കേക്കുന്നുണ്ട്
ഉ എന്തൊക്കെ വിശേഷം
സുഗന്ധ നെയമപ്പോ
സുഖം തന്നെ ഭക്ഷണൊക്കെ ആയോ
ഓ എല്ലായി
അതെയോ ഭക്ഷണം കഴിക്കാൻ ടൈമായോ
ഇല്ല ഇല്ല എന്തായാലും രണ്ട മണി രണ്ടര ആ ഒരു ടൈം ആവും
അതെ
അവിടെയോ
അവിടെ ആ ഒരു ടൈംമാവും നമുക്ക് എപ്പഴാണോ ശിക്കുന്നത് ആ എപ്പഴാ നമക്ക് കഴിക്കാ
അ ആഹ
ഒരു സമയം ആുമ്പോ പണിയൊക്കൽ കയ്യും
ആഹ
ഉ നിങ്ങള് എന്ത് ചെയ്യുന്ന
ഞാൻ ഇപ്പ ഒന്നും ചെയ്യുന്നില്ല മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു
എന്ത് വർക്ക ചെയ്ത
ഞാൻ ഗ്രാഫിക് ഡിസൈനറ ആരുന്നു
അതെ ആ മാരിഡ് ആണോ
ആ മാരിഡാ
കുട്ടികളുണ്ടോ അതെ
ഉം നിങ്ങളെന്താ ചെയ്യുന്നേ
ഞാൻ പഠിക്കുന്നു
ഓ എന്താ
ഇപ്പൊ ഞാൻ ഡിഗ്രി കഴിഞ്ഞു ഇനിയിപ്പോ കമ്പ്യൂട്ടർ പഠിക്കണം അഡ്മിഷൻ എടുത്തിട്ടുണ്ട് അപ്പൊ അടുത്ത മാസം ക്ലാസ് തുടങ്ങും
അക്കൗണ്ടിംഗ്കോഴ്സ് ആണോ
അതെ അതെ
ആഹഹാ എ രാഷ് കോസ
അതെ നിങ്ങെളെന്ത പഠിച്ച നിങ്ങ ഡിഗ്രി കഴിഞ്ഞതാണോ
ഞാൻ ഡിഗ്രി ആയിരുന്നില്ല ഞാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആയിരുന്നു അത് കഴിഞ്ഞ് ഡിപ്ലോമ കോഴ്സ് എടുത്തു
അ കമ്പ്യൂട്ടർ ഒക്കെ എങ്ങനെ പഠിക്കാൻ എളുപ്പാണോ
ആഹ ഈസിയാ അങ്ങനെ മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേഗം വേഗം ചെയ്യാൻ പറ്റും
അതെ ഞാന് ഫസ്റ്റ് ടൈ ആണ് ജോയിൻ ചെയ്തത് കമ്പ്യൂട്ടർ അങ്ങനെ തീരെ അറിയില്ല ആ
ആഹാ ആ കൊഴപ്പൊന്നല്ല നമ്മള് ആദ്യം എന്തായാലും ബേസിക് കോഴ്സ് ബേസിക് ആയിട്ടുള്ളത് പറഞ്ഞു തരും പിന്നെ മാത്രേ ഇങ്ങെളെ ഹൂസിലേക്ക് എന്ടർ ആവും
അതെ അതെ ആ ക്ലാസ്ന്ന് തെറങ്ങുന്നതിന് മുന്നേ കൊറച്ചൊക്കെ യൂട്യൂബിലൊക്കെ നോക്കി അല്ലാത്ത സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിട്ട് ജെസ്റ്റ് പഠിച്ച് ക്കണം എന്ന് വിചാരിക്ക്ന്നു
അങ്ങനെ നോക്കിട്ട് മനസ്സിലാവോന്ന് അറിയില്ല ഇല്ല കാരണം പറഞ്ഞ് പോന്ന കാരണം നോക്കി മനസ്സിലായി കഴിഞ്ഞാലും നമ്മളോട് മറന്ന് പോവും നെമ്മള് നോക്കിക്കൊണ്ട് ചെയ്യ്മ്പോ കൊറച്ച് കൂടി മൈൻ അവടെ നിക്കും
ആാ ആാ കമ്പ്യൂട്ടറ് പഠിക്കമ്പം പിന്നെ ആണേ കമ്പ്യൂട്ടർ പഠിച്ച് കഴിഞ്ഞാ അപ്പാ തന്നെ നമ്മള് ജോബൊക്കെ നോക്കണ്ട് വെരും അല്ലേ അവര് നോക്കാണ്ട് ടച്ച് അങ്ങ് വിട്ട് പോയാ പിന്നോ മറന്ന് പോകാല്ലേ അതെ ആാ
അങ്ങനെ മറന്ന് പോകുന്നില്ല പശേ ഇങ്കി ഈ പറയ്ന്നാ പോലാം എ അക്കൗണ്ടിംഗ കോഴ്സ് ആവ്മ്പം അതിന് ഓരോ ഷോർട്ട് കട്ട് കീസും കാര്യങ്ങളോക്കെ ഇണ്ടാവും
ആാ ആാ ആാ ഇത് വൺ ഇയറ് കൊയ്യ്സാ അപ്പൊ ഡീറ്റെൽസ് ആയിട്ട് അങ്ങനെ പഠി തിരിച്ച് തെരൂന്നാ തന്നെയാ പറഞ്ഞേ അഡ്മിഷൻ എട്ക്കാൻ പോയാ സമയത്ത്
വൺ ഇയർ ആയിട്ട് തന്നെ പഠിക്കുന്നതാണല്ലേ അപ്പൊ ക്രാഷ് കോഴ്സ് ആവില്ല ക്രാഷ്കോസ് ആണെങ്കി ല് എനിക്ക് തോന്നുന്നു സിക്സ് മന്ത് അല്ലെ ത്രീ മന്ത് അവര് വേഗം വേഗം ക്ലാസ് എടുത്ത് കഴിയും
ആാ ആാ ആാ ആാ അങ്ങനെ അന്വേഷിച്ചിട്ട് ഉണ്ടാര്ന്നു അപ്പൊ നമ്മക്ക് ഡി ഡറ്റേൽസ് ആയിട്ടൊന്നും പഠിപ്പിച്ചു തെരൂല്ലാ പറഞ്ഞ്
അങ്ങനെ എന്നാ പിന്നെ ചെല സ്ഥലത്ത് അങ്ങനെ ആാരിക്കും പശേങ്കില് ഇപ്പൊ റെഗുലർ ക്ലാസ് ഒക്കെ ഒള്ള ആൾക്കാര് ഇണ്ടാവൂല്ലോ
അതെ
പെട്ടെന്ന് പഠിച്ചു ഇവടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ക്രാഷ് കോസ് എന്ന് പറഞ്ഞിട്ട് അവരിക്കി യ് സെയിം വൺ ഇയർ കോഴ്സ് പോലെ തന്നെ പശേങ്കില് അവരിക്ക് കൊറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് എട്ക്കും അതെ ഫാസ്റ്റ് ആയിട്ട് എടുക്കും നമ്മക്ക് ചെലപ്പോ വൺ ഇയർ കോഴ്സുള്ള ആൾക്ക് ശനി, ഞായർ അല്ലെങ്കില് വിക്കിലി ത്രീ ഡേയ്‌സ് ക്ലാസ്സ് അങ്ങനൊക്കെ ആരിക്കും
ആാ ആാ ആാ അപ്പൊ അതിന് നല്ല വരൂല്ലോ നമ്മക്ക് ഇത് നമ്മള് ഒരു സ്റ്റുഡൻറിന് ഒര് ടീച്ചറയിട്ടല്ലേ പഠിപ്പിക്കാന് ഇണ്ടാവ്യാ ആ അങ്ങനെ വെരുന്നണ്ടായിക്കൂല്ലോ അപ്പൊ നല്ല ഫീ ഒണ്ടാവു മതില്ലേ
ഫീസ് ഒക്കെ സെയിം ആയിരിക്കും ആ കൊറച്ചുടി ഫീസ് ഇണ്ടാവുന്ന് തോന്നുന്നു അത് എനിക്ക്യാ ഞാൻ അക്കൗണ്ടിങ് എടുത്തിട്ടില്ല അത് കൊണ്ട് എനിക്ക് അതിനെപ്പറ്റി വല്ല്യായ ഐഡിയില്ല പശേ അപ്പാ എന്റെ ഫ്രണ്ട്സ് ഇങ്ങനെ പറഞ്ഞാത് കേട്ടിട്ട്ണ്ടാരുന്നു അത് വെച്ച് ഞാൻ പറഞ്ഞതാ
അതെയോ ആ ഇവടെ പിന്നെ സ്റ്റുഡൻറ്സ് എല്ലാരുടെ ഓപ്പരേ ഇര്ന്ന് പഠിക്ക്ന്നേ മറ്റേത് പെട്ടെന്ന് ജോലിയും കിട്ടാ മതി അങ്ങനെ പഠിക്ക്മ്പോ
ആ അതെ അത് ക്രാശ് കോഴ്സ് ആവുമ്പോ നിങ്ങക്ക് കൊറച്ചുടി സ്പീഡില് ക്ലാസ് എടുക്കും കാരണം ഡെയിലി ഓരോ പ്രൊ പ്രോബ്ലം ഉം വെച്ച് ചെയ്ത്
കുറച്ച് ടൈം ജാസ്തിയായിരിക്കും ഇപ്പം ഡെയിലി ക്ലാസ് വൺ വൺ ണ്ണവറാണെങ്കിൽ നിങ്ങക്ക് റ്റു ഓർ ത്രീ ഹവർ ക്ലാസ്സ്‌ ണ്ടാവും.
ആഹ് ആഹ് അങ്ങനെ
അങ്ങനെയൊക്കെ ആയിട്ടെ ആഹ്
ആഹ് നമക്ക് പിന്നെ വൺ ഇയർ ക്ലാസാ ആ അപ്പൊ പഠിച്ചെടുക്കാൻ എളുപ്പായാ നമുക്ക് പെട്ടെന്ന് മൈൻഡില് എടുക്കാൻ പറ്റ്ണ്ടാവൂലേ?
ഉം അതെ അത് പിന്നെ പീച്ച് ട്രീ ക്യൂബി അങ്ങനെ എന്തൊക്കെയോണ്ടതില്
അതെ നിങ്ങെളെന്തേ ഇപ്പൊ ഏ ജോബ് നിർത്ത്യേച്ചേ?
ഞാനത് എനിക്ക് ഹെൽത്ത് ഇഷ്യൂ വന്നു. ശ്വാസംമുട്ടൽ വന്നു.
അതെയ
അപ്പം അവിടത്തെ പ്രിന്ററിന്റെ പൗഡറ് കാര്യങ്ങളും അതൊന്നും എനിക്ക് സെറ്റ് ആവുന്നില്ല.
ആഹ് ആ ആ ആ ആ അതിലാ വർക്ക് ചെയ്യുമ്പോ എന്തൊക്കെ ചെയ്യാനുണ്ടാവും നിങ്ങൾക്കുള്ള പണി എന്തായിരിക്കും?
നമുക്ക് കമ്പ്യൂട്ടറിലുള്ള വർക്കേ ണ്ടാവും. ഡിസൈൻ ചെയ്യാ
ആഹ് ആഹ് ആഹ്
ആ അതല്ലാതെ ഞാൻ വർക്ക് ചെയ്യുന്നെടക്ക്‌ വേറെ ജോബും ഉണ്ട് ഓൺലൈൻ വർക്കും ഉണ്ട്. അപ്പ വരുന്ന ടൈമിൽ അതും ചെയ്യേണ്ടി വരും. അതല്ലാതെ നമുക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഗ്രാഫിക് ഡിസൈനിങ് ഡിസൈനിങ്ങില് ഫോട്ടോഷോപ്പ് ആ അങ്ങനെ കൊറേ ആപ്പ്ണ്ട്.
ആഹ് ആഹ്
തൊക്കെ യൂസ് ചെയ്തിട്ട് ഓരോന്ന് മെയ്ക്കീയ്യാ ഡിസൈൻ ചെയ്യാ ഇതൊക്കെ തന്നെ വർക്ക് പക്ഷെങ്കില് ഇത് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് നമ്മള് പ്രിന്റ് എടുക്കുവല്ലോ?
അതെ ആഹ്
അപ്പൊ അതിന്റെ മിഷീനും കാര്യങ്ങളൊക്കെ അവിടെയ്ണ്ട്.
ആഹ് അങ്ങനെയുള്ള പ്രോബ്ലം അയിരി
അപ്പൊ നോക്കുമ്പോ അതിന്റെ പൗഡറൊക്കെ തട്ടീട്ട് പെട്ടെന്ന് വന്നതാ ഇതുവരെ രേ കുഴപ്പൊന്നുംണ്ടായിരുന്നില്ല
ഇയാൾ അങ്ങനെ ആഹ് ശ്വാസംമുട്ടൽ പൊതുവെ ഉള്ള ആളല്ലായിരുന്നോ?
അല്ല എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല.
ഇങ്ങനെ ജോബ് ചെയ്തിട്ടില്ലേ?
ഉം അത് എല്ലാരും പറയുന്ന കേൾക്കാ കണ്ടിന്യൂസ് നമ്മൾ ചെയ്തോണ്ടിരിക്കുമ്പൊ ആണല്ലോ നമുക്ക് പതിയെ പതിയല്ലേ വെരാ
അതെ ശരിയാ
അപ്പം നോക്കുമ്പോ എനിക്ക് അതിന്റെ പൗഡറൊന്നും അതും എനിക്ക് മനസ്സിലായില്ല ഡോക്ടറെ കാണിച്ച് ഡോക്ടർ നമ്മളെ അനലൈസ് ചെയ്യല്ലോ എന്താ ജോലി എങ്ങനെയാന്നൊക്കെ ചോയ്ച്ചു വരുമ്പോ ഞാനിങ്ങനെ പർഞ്ഞു അപ്പൊ അയാള് പറഞ്ഞു എന്നോട് ന്നാ പിന്നെ ഇതായിരിക്കും മെയ്ബി ഇഷ്യു.
അതായിരിക്കും അല്ലാണ്ട് ഇങ്ങള് പൊതുവെ ആദ്യം ഇള്ള ഒരാളല്ലാല്ലോ
അതെ അപ്പൊ എന്നോട് പറഞ്ഞൂ അ തൊന്ന് ഒഴിവാക്കി നോക്ക് അപ്പഴേ ബെറ്റ്റാവും.
ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാ ഇപ്പൊ നിങ്ങൾ കൊറെ മാസായോ ഒഴിവാക്കിയിട്ട്
ഇല്ല ഞാനിപ്പൊ ഒരു വൺ മന്ത് ആവുന്നതേ ഉള്ളു ഒഴിവാക്കിട്ട്.
ഏ ഇപ്പൊ കൊറവുണ്ടായെന്നിട്ട്
ഇപ്പൊ കുറവുണ്ടേ നിക്ക് ആദ്യൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി രാത്രിയാവുമ്പോ മെയിൻ പ്രശ്നം ശാഹ് രാത്രി കടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്വാസം കിട്ടത്തില്ല. പിന്നൊരു ചൊമ കണ്ടിന്യൂസ് ചൊമ വരും കടക്കാന് ഉറങ്ങാനേ പറ്റൂല. ഒന്ന് ചൊമ വന്ന
ആദ്യങ്ങൾ ശ്രദ്ധിച്ചിക്കെ ഉണ്ടാവൂലല്ലേ ഇങ്ങനെ വരുന്ന ഇപ്പോ നമ്മൾ ആലോചിക്കൂലല്ലോ
നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ നമുക്കിതിങ്ങനെ എഫക്റ്റ് ആവുന്ന് അല്ലെങ്കിൽ നമ്മക്കൊരു അലർജി അങ്ങനൊരു ഇപ്പൊ ഫാമിലിൽ ആ ആർക്കെങ്കിലും ഉണ്ടെങ്കിലും ഓക്കെ ചിലർക്ക് ജന്മനാൽ ഉണ്ടാവല്ലോ അലർജി
ആ അലർജി പ്രശ്നം
ഹസ്ബൻഡിനൊക്കെ ഉണ്ട് ആൾക്ക് ഈ പറയുന്നു പോലെ ചിലപ്പോ പൊടിയൊക്കെ അടിച്ച കഴിഞ്ഞാ ന അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ ഒന്ന് തുമ്മിത്തൊടങ്ങിയ പിന്നെ അന്ന് മൊത്തം തുമ്മൽ തന്നെ
ആ അങ്ങനെ ഒരുപാട് പേർക്ക് ഉണ്ടാവണ്ട് പക്ഷെ അതൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് പെട്ടെന്ന് ഉണ്ടാവുമ്പോ നമ്മളായിട്ട് വെറ്റ് വെയ്ക്കുമ്പോ അല്ലെ
അതെ അത് ഭയങ്കര ബുദ്ധിമുട്ടാ കാരണം നമുക്ക് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് ശ്വാസം ഒന്നും എടുക്കാൻ പറ്റ മില്ല
ആ നമുക്ക് ഉറങ്ങാനൊന്നും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കൂല്ലേ
ആ എനിക്ക് എനിക്ക് അതും പ്രശ്നമാണ് കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് ഉറക്കം ശരിയായില്ലെങ്കിൽ മൈഗ്രെൻ വരും.
ആ അങ്ങനെ ജോലിക്ക് പോകുമ്പോ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒക്കെ ഉണ്ടാവല്ലേ
കമ്പ്യൂട്ടർ നോക്കുമ്പോ മൈഗ്രെയിൻ ഉണ്ടാവൂലേ കൊറെ ഇങ്ങനെ നോക്കുമ്പോ
കമ്പ്യൂട്ടർ നോക്കുമ്പോ അതും പ്രശ്നമാണ് കാരണം നമ്മൾ ലെൻസ് യൂസ് ചെയ്താൽ മതി ആ പവർ അല്ലാത്ത ലെൻസ് ഉണ്ടാവും ഈ സ്ക്രീനിന്റെ അത് കവർ ചെയ്യുന്ന
വീട്ടിൽ ഇരുന്നിട്ട് ഫുൾ ഫോൺ തന്നെയാന്ന് എന്നിട്ട് മൈഗ്രെയിൻ ഇങ്ങനെ വരാ അപ്പൊ ഞാൻ വിചാച്ച് പഠിക്കാൻ പോവാ അപ്പൊ നോക്കുമ്പോ പഠിക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ തന്നെ
ഉം പക്ഷെങ്കിൽ അത് വലിയ പ്രശ്നം വരില്ല കാരണം
ആ
കുറച്ച് ടൈമല്ലേ യൂസ് ചെയ്യു പിന്നെ വർക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മുക്ക് ഇടങ്ങാറ് വരാ
ആ നമുക് ഇത്ര ഫുൾ ടൈം നമ്മൾ യൂസ് ചെയ്യണ്ടല്ലോ
യൂസ് ചെയ്യാം പക്ഷെ കം കമ്പ്യൂട്ടറിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ട് ഇല്ലാന്നല്ല പറയുന്ന പോലെ സ്പെക്സ് വെക്കുന്ന സമയത്ത് വലിയ പ്രശ്ന അത് വലിയൊരു ഇടങ്ങാറായി തോന്നുന്നില്ല എനിക്ക് അതിലും ബുദ്ധിമുട്ട് ഇതായിരുന്നു
ആ അത് വന്ന് കഴിഞ്ഞാ പിന്നെ മാറാ പണിയായിരിക്കും പൊതുവേ നമ്മുക്കൊരു ജലദോഷൊക്കെ വന്നാൽ നല്ല പണിയല്ലേ മാറിക്കിട്ടാന്
അയ്യോ കാര്യം എനിക്ക് എന്തെങ്കിലും എനിക്ക് അങ്ങനെയൊന്നും എനിക്ക് തണുത്ത കഴിച്ചാലൊന്നും ഒരു പ്രശ്നം ഇല്ലാത്ത ഞാനാ കാരണം ഞാൻ എൻ്റെ വീട്ടിന്നൽ മൊത്തം പ്രശ്നമായി തെന്ന് എന്താണോ പ്രശ്നമെന്ന് തിരിയാത്ത അവസ്ഥ
അതെ റെസ്റ്റ് വേണ്ടി വരൂല്ലേ നല്ലോണം
ഉം അതാണ് അതാ പിന്നെ ഒന്ന് എല്ലാവരും പറഞ്ഞു മതി എന്നാ പിന്നെ ഒഴിവാക്കിക്കോ കുറച്ച കഴിഞ്ഞിട്ട് നോക്കാന്ന് പറഞ്ഞോണ്ട്
ശ്രദ്ധിക്കേണ്ടി വരില്ലേ ആ ഈ ജോലിക്ക് പോയി തയങ്ങിയ ആൾക്കാർക്ക് വീട്ടിലിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും
സത്യവും കാരണം ഞാനൊക്കെന്ന് വെച്ചാ ആ ഓക്കെ